ഹലോ
എവിടെണ് എന്ത പരിപാടി
ഇ എന്താ വെർതെ പെരേലിരിക്ക കുത്തിരികയല്ലോ അപ്പൊ എന്താ പരിപാടി നിങ്ങളെന്താ പരിപാടി
എനക്കും അതെന്നാ പര്ങ്ങനെ റീൽസ് ഇങ്ങനെ തോണ്ടി തോണ്ടി പോയിരുന്നു പൊല്ണ്ട് പെട്ട് നമ്മളീ പണ്ടത്തെ നമ്മ ടീച്ചേഴ്സ് ഇല്ലെ നമ്മളെ നമ്മള് ഒന്നാം ക്ലാസ്സ്ന്നും ഒന്നാം ക്ലാസ്സുതല് പത്താം ക്ലാസ് വരെയൊക്കെ പഠിപ്പിച്ച ടീച്ചർമാരെ ഓലെ പറ്റിട്ടുല്ലൊരൂ റീൽ അപ്പൊ അത് കണ്ടപ്പോ നമ്മള് പണ്ടത്തെ കാലം ഇങ്ങനെ ആലോയികിച്ചു പോയിരുന്നു കാരണം എന്താച്ചാ ഈ മാതാപിതാ ഗുരു ദൈവം ന്നല്ലേ കാരണം ദൈവത്തേക്കാൾ മുകളിലാണ് നമ്മളെ ഈ ഗുരുക്കള സ്ഥാനം കാരണം അമ്മമാര് നമ്മുക്ക് ഓരോര നല്ല കാര്യങ്ങൾ പഠിപ്പി ചൊരുമ്പോ മ്മക്ക് അക്ഷരങ്ങൾ പഠിപ്പിച്ചുതര്നൊരു ആളാണ് നമ്മളെ ദൈവ ഗുരുക്കള് അപ്പ അവരെ അത്രിം റെസ്‌പെക്ട് ചെയ്യണം കാരണെന്താന്ന്ച്ചാ നമ്മയി ഞാനൊക്കെ ഒന്നാം ക്ലാസ്സി പഠിപ്പിക്കുമ്പോ ർഞ്ഞാ ഇൻക്കൊരു പഠിപ്പിച്ചള്ള ടീച്ചറ് റിമ്പോ ഒരു റംലത് ടീച്ചർ ന്നർഞ ടീച്ചറ് ആ ടീച്ചറൊക്കെർഞ്ഞാല് കമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ടീച്ചറൊക്കെയാണ്ത് കാരണം ആ കാലത്ത് എനിക്ക് ഒരൂ ഒന്നാം ക്ലാസ്സില് ഓരോ ടീച്ചർ ഒരു ടീച്ചർ മാത്രേ നമ്മൾ പഠിപ്പിച്ചുരത്തുള്ളൂ അപ്പൊ ആ കാലത്ത് എന്താച്ചാ ഈ ടീച്ചർ എനിക്ക് എനിക്കൊരു ആദ്യ അക്ഷരം ആ ഇ ഊ ആയൽ പോലും ന ഇംഗ്ലീഷ് അക്ഷരങ്ങള ആയാ പോലും ഞാൻ പഠി ചതീ ടീച്ചറെടുത് നിന്നാണ് അതായതൊണ്ട് നമുക്ക് ഏതെങ്കിലും ടീച്ചർ ഏറ്റവും ഏറ്റവും നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടട്ടുള്ള ടീച്ചറ് ആരാണെന്ന് എന്നോട് ആരെങ്കി ചോദിച്ചാ പോലും ഞാൻ ടീച്ചർ പേരാ പറയാ എന്താ അനക്ക്‌ ഇതിനെപറ്റിള്ള അഭിപ്രായംന്താ ടീച്ചർമാരൊക്കെ പറ്റി
ഇന്റെ അഭിപ്രായം പർഞ്ഞാല് ഞമ്മക്ക് ഈ ഞമ്മള് ഞാൻ പഠിച്ചത് സി ബി എസ് ഇ സ്കൂളിലാണ് അപ്പോ ഞമ്മുക്കതിന് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടീച്ചർമാരാണ് വന്നിരുന്നത് പക്ഷെ ഇതേപോലെ ഇൻക്കുണ്ടായിനി ഒന്നാം ക്ലാസ്സില് ഒരു ടീച്ചർ ഷെമിറ ടീച്ചറ് പർഞ്ഞാണ്ട് ആ ടീച്ചറിന് ഇന്നെ അലാക്കിന്റെ കെന്നു ആ ടീച്ചറെ ഇന്റെ വോട്ട് നമ്മൾ എലക്ഷന് വോട്ട് ചെയ്യാതെയാണ് ലീഡർക്കിയത് ആ ടീച്ചർന് ഇന്നെ ഭയങ്കര ഇഷ്ടെന്നു അതൊക്കെ ഓർക്കുമ്പോ നമ്മുക്ക് ഇപ്പോഴത്തെ കാര്യങ്ങൾ ഓക്കുമ്പോ അതൊക്കെ ഭയങ്കര മിസ്സിംങ്ങ് ആണ് പക്ഷെ അന്നത്തെ കാലത്ത് അതെങ്ങനെയെലും കെയിന് കിട്ടിയാൽ മതിഈസ് സ്കൂൾക്കൊന്നും പോകണ്ടേര്ന്നില അങ്ങനത്തെ ഒരു മൈൻഡ്യേനു പക്ഷെ അത് കഴിഞ്ഞപ്പളാണ് അയിന്റെ വിലേള് മനസ്സിലായിക്ക്ണു ആ മൊമെന്റക് നമ്മൾ ഒരിക്കലും തിരിച്ചു പോകൂല അതൊക്കെ ഭയങ്ക മിസ്സകലാണ് നമ്മുടെ ജീവിതത്തില് നമ്മള് ഒന്നും കൂടി വിചാരിക്കും അള്ളാ ആ ജീവിത ത്കൊന്നൂടി തിരിച്ചു പോയെങ്കിന്ന്ങ്ങനെ വിചാരിക്കും ആ ടൈമിലൊക്കെ പക്ഷെത് പറഞ്ഞ പോലെ ശരിയാണ് മാതാപിത ഗുരു ദൈവം തന്നെയാണ് പക്ഷെ നമ്മള് മാതാപിത ഗുരു ദൈവത്തിന്റെേക്കാളും കൂടുതൽ നമ്മള് പോയിട്ടുണ്ടാവുക മറ്റേ ടീച്ചർമാരുടെ അടുത്തേക്കായിരിക്കും ബാക്കിയുള്ള ആരട്ത്ത് പോണേക്കാളും കൂടുതല് നമ്മള് പോയിട്ട് ണ്ടാവ് നമ്മളൊര് ഒര് ദിവസത്തില് ഒര് ഇരവത്ത്നാല് മണിക്കൂറ് ഇണ്ടെങ്കിൽ എട്ടൊമ്പ എട്ട് പത്ത് മണിക്കൂറ് നമ്മള് ടീച്ചർമാര് ടെടുത്തായിരിക്കും. അപ്പൊ ഇതെ പറയാള്ള് എന്തായി നമ്മളി ഈ കാര്യക്കെ മിസ്സ്‌യ്യും. ഇഞ്ഞ് കൊർച്ച് കഴിഞ്ഞാ ഇത്ക്കു മിസ്സ്‌യ്യല് തൊടങ്ങും. ഏഹ് അപ്പ ഇങ്ങൾക്ക്‌ ഇതിനെ കുറിച്ചിട്ട് ഇപ്പ എന്താ പറയാള്ളത്?
കാരണം ഒരു കാലത്ത് നീ പറഞ്ഞ പോലെ നമ്മ എന്നൊക്കെ ടീച്ച് ച്ചർമാര് കൊറേ അടിച്ചിട്ട്ണ്ട്. കൊറേ തല്ലിയിട്ട്ണ്ട്. കാരണം ഇന്ന് ഇപ്പ കൊർച്ച് ക്ലാസ്സ്‌ എടുത്തിരുന്നിട്ട് പറയും എടാ നാളെ വരുമ്പോ ഇതക്കെ പഠുച്ചു വരണം ഇല്ലെങ്കിൽ ഞാൻ ന്നെ ശെരിയാക്കി തരാന്നക്കെ പറിം. അപ്പ നമ്മളെന്ത്യ്യ അപ്പ നമ്മളത് മൈ ആഹ് വകവെക്കാല്ല്യ നമ്മള അട്ത്തീസം വീണ്ടും പഠിക്കാതെ ചെല്ലും. പക്ഷെ അന്നായിരിക്കു ഒര് ടീച്ചറ് പഠിക്കാതെ നമ്ക്ക്‌ നന്നായിട്ട് അടി കിട്ടും നന്നായിട്ട് അടി കിട്ടുന്നർഞ്ഞ നന്നായിട്ട് അടി കിട്ടും. ഏഹ് പിന്നീട് പക്ഷേ നമ്ക്ക് അപ്പോഴൊന്നും നമ്മള് ടീച്ചർമാരെ നല്ല പ്രാഗീട്ട്ണ്ടാവും കാരണം ടീച്ചറെങ്ങാനും ബസ്സിൽ പോവുമ്പോ വീഴട്ടെ കാലോടിയട്ടെ എന്നൊക്കെ നമ്മള് കൊറേ പ്രാഗീട്ട്ണ്ട് ഞാനടക്കം പ്രാഗിയിട്ട്ണ്ട്. പക്ഷെ ഒരു കാലത്ത് ഈ പ്രായ ക്കായപ്പോളാണ് എനിക്ക് ഉ മനസ്സിലായി തൊടങ്ങിയത്. അന്ന് അവര് പഠിപ്പിച്ചത് പഠിക്കാൻ വരാൻ പറഞ്ഞത് അവര ആവശ്യങ്ങൾ ക്കായിട്ടല്ല നമ്മളെ ആവശ്യങ്ങൾക്കേര്ന്നു. കാരണം അവര്ക്ക് ഗവർമെ ഞാനൊര് ഗവൺമെന്റ് സ്കൂളിലാ പഠിച്ചത് അവർക്ക് അവര് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരാ അവർക്കിപ്പോ നമ്മളെ പഠിപ്പിച്ചാലും ഇല്ലെങ്കിലും അവർക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല അവർ ഇപ്പ അവർക്ക പഠിപ്പിച്ചിട്ടില്ലേലും അവർക്ക് അവരെ സാലറി കിട്ടും. അല്ലെ അവർക്ക് അവരെ ശമ്പളം കിട്ടും. പക്ഷെ ഞാൻ അന്നാലോയിച്ചിട്ട്ണ്ട് നമ്മള് വെറുത നമ്മളെ ഇഷ്ടണ്ടാവത്തില്ല നമ്മളെ ഇപ്പ എല്ലാരെ കുഞ്ഞു മുന്നിന്നും നാണം കെടുത്താനാണ് പഠിക്കാൻ വരാൻ പറഞ്ഞ്ക്ക്ണ് അന്ന് പഠിക്കത്തില്ല അങ്ങനെ ഇങ്ങനെന്ന് എത്തെങ്കി രീതി നിന്നമതി. പക്ഷേ ഈ കാലത്ത് നമ്മ ഞാൻ തിങ്ക്യ്തുകൊണ്ടിരിക്കുമ്പ എനിക്ക് മനസിലാവ്ണ്ട് നമ്മൊര് ഭാഗത്ത് എത്താൻ വേണ്ടീട്ടാണ് ടീച്ചറ് ഇങ്ങനൊക്കെ പറഞ്ഞിരുന്നെ അല്ലാതെ നമ്മളൊരു നമ്മൾ താഴ്ന്ന നിലയിൽ എത്താൻ വേണ്ടിട്ടായിര്ന്നില്ല നമ്മളൊരു വെലിയ നെലയിൽ എത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ടീച്ചർമാരൊക്കെ നമ്മളോട് ഇങ്ങനെ ക്ലാസ് എടുത്ത് തന്നിന്ന് നമുക്ക് അറിയത്. ഇപ്പോഴാണ് കൊറേ കാര്യങ്ങള് മനസ്സിലാ അങ്ങനെയൊക്കെ പറിയുമ്പ തന്നെ ഞാന് ഒന്നു മുതൽ അഞ്ച് വരെ പഠിച്ചത് എന്റെ നാട്ടിൽ തന്നെയാണ്. കാരണം എനിക്ക് വീട്ടിന്ന് അടുത്തായതുകൊണ്ടന്നെ അവിടെ പഠിച്ചിരിക്ക്ന്നെ ഒന്നു മുതൽ അഞ്ച് വരെ ഇപ്പ പോലും എനിക്കിപ്പോ ഒരു ഇരുവത്തി നാല് വയസ്സായി സോറി ഇരുവത്തി മൂന്ന് വയസ്സായി. പക്ഷെ ഇപ്പ പോലും ഞാന് ആ സ്കൂളിന്റെ അടുത്തുകൂടെ പോവുമ്പോ അവിടെ എന്റെ അവിടെ പഴേയ പഠിപ്പിച്ചിരുന്ന പഴയ ടീച്ചേഴ്സൊക്കെ അതിക അവിടെ ഉണ്ടാവാറ്ണ്ട്. എന്നെ കണ്ടാ എന്റെ പേര് ഇപ്പോഴും വിളിക്കും കാരണം ഞാനഅത്രക്കും അവർക്കൊരു പ്രിയപ്പെട്ട കൊച്ചോ അല്ലെങ്കിൽ അത്ര നല്ലൊരു മോ ഹ് കു സ്റ്റുഡന്റ് ആയതോണ്ടല്ല അവർക്ക് എന്റെ പേര് വിളിക്ക് വിളിക്കാൻ തോന്ന് അതല്ലെങ്കിൽ പേര് അറിയത്തുള്ളൂ. കാരണം ഈ ഇക്കാലത്ത് എത്രക്ക് കൊച്ചുങ്ങളെ അവര് പഠിപ്പിച്ചിട്ടുണ്ടാവും അവർക്ക് എല്ലാരെ പേര് ആ ഓർത്തെടുക്കാൻ പറ്റോ? ഇല്ല കാരണം ആ ഒരു ടീച്ചറ് നമ്മളപ്പ നമ്മള് പേരെടുത്തു വിളിക്കന്നുണ്ടെങ്കി അവർക്ക് അത്രയും പ്രീയപ്പെട്ട ഒരു സ്റ്റുഡന്റ് ആയിരിക്കും നമ്മള്. അനക്ക് അങ്ങനെ പറ്റിയ വല്ല ടീച്ചേഴസ് ഉണ്ടായിട്ടുണ്ടോ?
ആ ഇഷ്ടം പോലെ ടീച്ചർമാര് നമ്മളിപ്പ ഈ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഗവൺമെന്റി കേറ്ണത് മറ്റേ അം ആറാം ക്ലാസ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഗവൺമെന്റ് സ്കൂള് കേറ്ണത് അപ്പോ ആറ് വരെ അമ്മളൊരു സി ബി എസ് ഇ കുട്ടി ഭയങ്കര അച്ചടക്കത്തില് പഠിച്ചൊ ര് കുട്ടി സ്ട്രിക്റ്റ് ആയിട്ട് പഠിപ്പിക്കുന്നൊരു കുട്ടി പെട്ടെന്ന് ഗവൺമെന്റ് സ്കൂൾക്ക് വെ രുമ്പോ പിന്നെ ഒന്നാമത് ഗവൺമെന്റ് സ്കൂൾക്ക് വന്ന് പറയാന് അന്ന് മറ്റേ കൊറോണ ടൈമേര്ന്നു. ആ ടൈമില് വെറുതെ പെയിസ നമ്മള് ഈ സി ബി എസ് ഇ സ്കൂൾക്ക് കൊടുത്തിട്ട് കാര്യല്ല ഓനും ഓൺലൈൻ കൂടെ പഠിപ്പിക്കണേ ഗവൺമെന്റിനെ ഓൺലൈൻ കൂടെ പഠിപ്പിക്ക്ണെ അപ്പൊ പെയിസടെ ടൈറ്റു വന്നപ്പോ മെല്ലെ അമ്മള് ഗവൺമെന്റ് സ്കൂൾ ക്ക് ചാടിയതാണ്. പിന്നെ ഞങ്ങളി ഈ സി ബി എസ് ഇ സ്കൂളിൽ പഠിക്കുമ്പർഞ്ഞാല് ഒരു നസീമ ടീച്ചറ്ർ ഞ്ഞ ടീച്ചറ്ണ്ട് ഹിന്ദിടെ, ഹിന്ദി ആണെങ്കി പഠിച്ച അങ്ങോട്ട് പഠിയൂല്ല. അങ്ങൻത്തെ ഒരു വിഷയായിരുന്നു ഞമ്മക്ക്ട്ടോ അപ്പോ ഈ ഒരു ടീച്ചറാണെങ്കി വെർതെ വന്നിങ്ങനെ തല്ലും. പഠിച്ചിട്ടില്ലെലും തല്ലും നമ്മള് ക്ലാസ് എടുക്കുമ്പോ ജസ്റ്റ് ഒന്ന് വർത്താനം പറഞ്ഞാ തല്ലും. എന്തേലും ചോയ്ക്കുമ്പല്ലും. അപ്പ നമ്മൾ പ്രാകും ആ തള്ളഞ് വരുമ്പോ വല്ല ബസ്സിലോ എവടെലും ഒന്ന് വീണങ്കി പ്രാന്ത് കൈയും കാലും ഒടിഞ്ഞിട്ടൊര് മാസ് സൊ രണ്ടുമാസൊ ഒന്നു പെരേലിരുന്നെങ്കിൽ അത്രയും വെറുപ്പിച്ണ്ട് ഞങ്ങളെ. പക്ഷെ അതൊക്കേണ്ട് മറ്റ് അത് ആ ടീച്ചറാണെങ്കി മറ്റെ പഠിച്ചിട്ടില്ലെങ്കിൽ ആകെ സി ബി എസ് ഇ സ്കൂളില് ഒരാഴ്ചേൽ രണ്ടു ദിവസം പി ടി മൂന്ന് ദിവസം പി ടി ഒക്കെ ഒള്ളൂ ആറാം ക്ലാസ് അഞ്ചാം ക്ലാസ് വരെ. ആറാം ക്ലാസ് വരെയൊക്കെ. അപ്പോ ഈ ടീച്ചറ് പഠിച്ചിട്ടില്ലെങ്കി എന്താ കാട്ടാച്ചാല് പി ടി പീരീഡാണ്ട് വന്നിട്ട് ക്ലാസാല് ക്ലാസിലാണ്ട് ഇരിക്കും. പി ടി പീരീഡ വന്ന്ട്ട് ക്ലാസ്സിലിരുന്നാൽ നമുക്ക് കളിക്കാൻ പോകാൻ പറ്റൂല്ല പഠിക്കാൻ പറിം. അല്ലെങ്കി പിന്നെ പഠിചോരെ മാത്രം കളിക്കാൻ വിടാ. ബാക്കിയുള്ളവരെ അവിടെ ഇരുത്തി പഠിപ്പിക്കാ. അപ്പ നമുക്ക അത്രിം വെറുത്തിരുന്നു ആ ടീച്ചറെ. അപ്പോ ഈ ടീച്ചർ ഇങ്ങനെ വെറുപ്പിക്ണ കാരണം കൊണ്ട് ഞമക്ക് സ്കൂൾ പോകാൻ ഭയങ്കര മട്ടിപ്പേര്ന്ന് സ്കൂൾ വര്ണ ഞമക്ക് ഭയങ്കര ഈറേരുന്നു. ബാക്കിയുള്ളവരെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പം. ബാക്കിയുള്ളവർക്കൊക്കെ ഗവൺമെന്റ് സ്കൂൾ പഠിക്കുന്നവർക്കൊക്കെ ഈ സ്കൂള് ന്നു പറയണ ഭയങ്കര ഷ്ടേന്നു. ഓല്ക്ക്‌ എപ്പളും ഫ്രീ പിരീഡ് എപ്പളും പി ടി അങ്ങനെ പറയും. ഇന്നട്ട് ഓല് ഇങ്ങനെ ഞമ്മളങ്ങനെ കളിപ്പിച്ചീന്ന്. അഹ് ഇങ്ങൾ സി ബി എസ് ഇ മറ്റേ സി ബി എസ് ഇ പഠിക്കാൻ പോവാണ് ഇങ്ങൾക്ക് അവിടെ പി ടി ഇല്ല ഒന്നുല്ല ഞങ്ങൾ ഉച്ചക്ക്‌ സ്കൂളു വുടുന്നൊക്കെ ഇങ്ങനതായിന്നു. അപ്പൊ ഞമ്മക്ക് മനസ്സി ൽ ഭയങ്കര എടങ്ങേറേന്ന്. എന്ത് തേങ്ങക്കാണ് ഈ സി ബി എസ് ഇ പോയി പഠിച്ചത് ഇവിടെയാവുമ്പം ഞമക്ക്‌ എപ്പ വേണേലും വീട്ടിക്കും വരാം. ഇന്റെ അട്ത്താണ് ഈ ഗവൺമെന്റ് സ്കൂള് പറഞ്ഞത് ഞമ്മളെ ഞാൻ പറിഞ്ഞില്ലേ ആറാം ക്ലാസ് മുതൽ പഠിക്കലു തുടങ്ങിയ ഇവിടെ അടുത്താണ് അത്രിം അടുത്താ ഒരു കിലോമീറ്റർ പോലും ഇല്ല. ഒ ട്ടി എണൂറ് മീറ്റർ തൊള്ളായിരം മീ റ്റ്റ് നടന്നാ ഞാൻ പറിണ ഈ സ്കൂളെത്തി. അപ്പോ ആ ടൈമിലൊക്കെ ഞാനിങ്ങനെ ഞങ്ങള് ഓട്ടോറിക്ഷയിലാ പോവ ഞമ്മളെ സ്കൂൾക്ക് അർണെ സി ബി എസ് ഇ സ്കൂള്ക്ക്. അപ്പ ഇവര് ആ കാണാ എടക്ക്‌ ഉച്ചക്ക് പോര്നു. എടക്ക് മറ്റേ പിരീഡ് കട്ട് ചെയ്ത് വീട്ട്ക്ക് പോര്ന്. അങ്ങന്യൊക്കെ കാണുമ്പോ മ്മ ക്ക് ഭയങ്കര എടങ്ങാറായിന്ന്. ഓഹ് ഇബലെ പോലൊക്കെ ആയാൽ മതിയാർന്നു. വെർതെ അവിടെ പെയ്‌സിം കൊടുക്കണം വണ്ടിക്കും പൈസ കൊടുക്കണം എന്നൊക്കെ ഉണ്ടായിന്നു മനസ്സില്. പക്ഷെ ഈ ഒരു ഇതില് ഭയങ്കര റിസ്കും ഉണ്ട് മറ്റേ നമ്മള് അവിടെ പഠിച്ചിട്ടില്ലെ നമ്മള് ഭയങ്കര കച്ചറയാവും. ഒന്നൂടിം ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആവാനും ഞമക്ക് ഒന്നും കൂടി പഠിപ്പിൽ ഫോക്കസ് കിട്ടാനും വേണ്ടിട്ടാണ് സി ബി എസ് സിയിൽ ചേർത്തിരുന്നെ. അതിന്റെ ഗുണങ്ങൾ കോ അത്യാവശ്യൊക്കെ നമുക്ക്‌ കിട്ടീക്ണ്. ഏഹ് പിന്നെ ഗവൺമെന്റ് സ്കൂൾ വന്നപ്പോ നമ്മള് ഒന്നും കൂടി താഴാ ചെയ്തത്. ഗവൺമെന്റ് സ്കൂളിനെ കുറച്ച് കുറ്റം പറയ്യല്ല ഗവൺമെന്റ് സ്കൂളിൽ ഒന്നുംകൂടി നമ്മ സുഖാവാ ചെയ്തത്. ഇത് സി ബി എസ് ഇ സ്കൂള് ഭയങ്കര സിലബസ് കൂടുതലാ. ബാക്കിള്ള സ്കൂള് വച്ച് നോക്കുമ്പം സി ബി എസ് ഇ ഭയങ്കര സിലബസ് കൂടുതലാ നമ്മള് ഞാൻ ഇവിടെ ആറി എട്ടിലോ ഏഴിലോ വന്നപ്പോളാണ് സി ബി മറ്റേ സി ബി എസ് ഇ സ്കൂളിന് സ്റ്റേറ്റ് ക്ക് വന്നപ്പോ ഇബടെ ആദ്യം പഠിപ്പിച്ചിര്ന്നത് ഹിന്ദീല് അ ആ തൊക്കേണ്. പക്ഷെ അവടെ ഒന്ന് മുതൽ പഠിപ്പിക്കലു തൊടങ്ങീക്ണ് ഈ ഹിന്ദി. അതോണ്ട് ഭയങ്കര സിമ്പിൾ ആയിരുന്നു ഹിന്ദി. ആ ടീച്ചർ അപ്പൊ തല്ലിയപ്പോളക്കെങ്ങനെ മനസ്ക്ക് വന്നിരുന്നു. ടീച്ചർ തല്ലിയോണ്ടാണ് ഞമ്മൾ ഇങ്ങനെ പഠിച്ചത് ന്ന് ഇങ്ങനെ മനസ്ക്ക് വന്നീന്ന്. അപ്പോ ഇതിനെ കുറിച്ചിട്ട് ഇപ്പ ഞാൻ പറയാണെങ്കി ടീച്ചർമാരെ ഫീൽഡ് ഭയങ്കര റിസ്കുവാണ് പക്ഷെ ഓൽക്കൊരു മെയിൻ അഡ്വാന്റെജ് അല്ലെങ്കിൽ ബെനിഫിറ്റ് പർഞ്ഞാ ഈ കുട്ടികള് തമ്മിലുള്ള സൗഹൃദം ഓൽക്ക് നല്ലം കിട്ടും എവിടെ വെച്ച് കണ്ടാലും കുട്ടിയേൾക്ക്‌ ആ ടീച്ചറെ ഇഷ്ടാണെങ്കി ടീച്ചറേ എന്താണ് ഞമ്മള് എന്തേലും മെയി ൻ്റ് ഇല്ലല്ലോ അപ്പോ ടീച്ചർ അന്ന് പരിപാടി അങ്ങനെയൊക്കെ വർത്താനം പറിം അതുപോലെ ഓലെ ജീവിതത്തിൽ ക്ക് കിട്ടാൻ പോണ ഏറ്റവും വല്യൊരു ബെനഫിറ്റ് ആണ്. പിന്നെ എന്തേലൊക്കെ ചെലേ സ്റ്റുഡന്റ്സ് ണ്ടാവും എന്തേലൊക്കെ ആവശ്യണ്ടെ ടീച്ചർ എവിടെ പറഞ്ഞാലും ചെല്ലും അതൊക്കെ ർഞ്ഞാല് ആ ടീച്ചർമാര് അത്രേം മനസ്സ്ല് ഏറ്റി നടന്ന്ട്ട്ണ്ടാവും അപ്പോ ഇ ഇന്ന വർ ന്നാല് നമ്മ ഞ പ്പോ പ്ലസ് ടു കയ്ഞ് പ്ലസ് ടു സയൻസ് ഞങ്ങള കൊറെ ടീച്ചർമാര് വെർപ്പിച്ച്ക്ക്‌ണ് കൊറെ ടീച്ചർമാര് പഠിക്കാത്തേന് തച്ച്ക്ക്‌ണ് പ്ലസ്ടുനൊക്കെ തല്ലർഞ അങ്ങനെ പൊതുവെ തല്ലലില്ല മുതുകത്ത് തച്ച് പൊളിച്ച്ക്ക്‌ണ് കയ്യ്മ്മെ അടിച്ച് വടിയേറ്റ് അടിച്ച് പൊട്ടിച്ച്ക്ക്‌ണ് അങ്ങൻത്തെ കൊറേ അനുഭവങ്ങള് നമ്മളെ ജീ ത്തില്ണ്ട് ഇതിനെ കുറിച്ചൊക്കെ പറയാനാണെങ്കിൽ നമ്മക്ക് കൊറേ പറയാണ്ടാവും അപ്പോ ഇങ്ങളെ അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു ഇതിനെ കുറിച്ച്
എനിക്ക് ഇതിനെ പറ്റിക്ക് പറയുമ്പോ ഞാൻ ഒന്നു മുതൽ അഞ്ചാം പഠിപ്പിക്ക നമ്മക്ക് ഈ മലയാളം ടീച്ചർന്ന് പറഞ്ഞ ഒരു ഒരു വേറൊരാളായിരിക്കും കാരണം നമ്മളീ മൂവീസിലൊക്കെ കാണാറില്ലേ ഒരു വയസ്സായ ഒരു മലയാളം ടീച്ചർ മുഖം മുടിയൊക്കെ നരച്ച് ചിരിച്ചും കൊണ്ട് മക്കളെ എന്നൊക്കെ വിളിച്ച് ടൈപ്പ് എനിക്കും അതുപോലെ ഒരു മലയാള ടീച്ചറെ കിട്ടിട്ടുണ്ടായിരുന്നു കാരണം അവർക്ക് സ്നേഹം മാത്രേ അറിയത്തുള്ളൂ കാരണം എങ്ങനെ ഒരാളോട് ചൂടകുക എന്നുള്ള അറിയാത്തരു വ്യക്തിയായിരുന്നു ഞങ്ങളെ ആ ടീച്ചർ ആ ടീച്ചറ് ഞങ്ങൾ ക്ലാസ് തോട്ട് വരുമ്പോ തന്നെ മക്കളെ സുഖമാണോല്ലാവരും ഫുഡ് കഴിച്ചോ പിന്നെ കാരണം ക്ലാസ് എടുക്കുമ്പോ പോലും നമ്മളീ ഈ വയസ്സായ ആൾക്കാര് സംസാരിക്കത്തില്ല ആ ബേ ആ ടൈപ്പാണ് അവിടെ സംസാരിച്ചിര്ന്നത് ആ പൈസൽ ഞങ്ങക്ക് ക്ലാസ്സൊക്കെ എടുത്ത് തരും കാരണം ഞങ്ങളോട് പഠിക്കാനല്ല പറയാ കാരണം നമുക്ക് ആദ്യം ക്ലാസ് എടുക്കുമ്പോ തന്നെ ഒരാൾ പോലും അത് ആ കാരണം കൊണ്ട് ഒരാൾ പോലും അത് ശ്രദ്ധിക്കാതിരി ക്കത്തില്ല പിന്നെ മലയാം ക്ലാസ് ആകുമ്പോൾ എല്ലാം ഒരു മുത്തശ്ശിപ്പാട്ട് വന്നവരവര് ഒരു പാട്ട് പാടി തരും നമ്മക്ക് എന്നിട്ട് പഠിക്കാൻ പറയും ക്ലാസിൽ എഞ്ഞി ഇത് പഠിക്കാൻ പറയും പിന്നെ എക്സാം ആയാപ്പോലും ഞാൻ അവരുടെ സബ്ജെറ്റിൽ ഒരാള് പോലും അ ഒരു എക്സാമില് തോറ്റിട്ടില്ല കാരണം ചെറുപ്പത്തിത്തെ എക്സാം ഒന്നു മുതൽ അഞ്ച് വരെയുള്ള എക്സാം ഒക്ക ആയിരിക്കുംന്നു അത് ആരും പഠിക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് പാസ്സായി പോയ ങ്കിലും അവര് കാരണ ഒന്നത് ഇന്നെ ആ മലയാള അക്ഷരങ്ങള് വായിക്കാനൊക്കെ പഠിച്ചു കാരണം എനിക്കൊന്ന മലയാള അക്ഷരം നേരെ ഏതും വായിക്കാന ആദ്യംന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഈ ഒരു ടീച്ചറെ നമു അറിയാത്തത് കൊണ്ട് നമുക്കൊരു നമ്മള്അടുത്ത് വന്നിരുന്ന് നമ്മള അടുത്ത് വന്നിരുന്ന് നമുക്ക് ആ ഈ ഊ പഠപ്പിച്ചു തരുന്ന് ണ്ടെങ്കിൽ ആ ഒരു ടീച്ചർക്ക് ഒരു നമ്മള് നമ്മള് ഞാൻ പറഞ്ഞ മാതാപിതാ ഗുരു ദൈവം ദൈവത്തിന്റെ മേല നമുക്ക് റെസ്പെക്റ്റ് കൊടുക്കണം എന്നൊരു ഓപ്ഷൻ അല്ലാതെ അവിടെ തന്നിട്ടില്ല അതോണ്ട് നമ്മൾ അത്രയും റെസ്പെക്ട് നമ്മൾ ടീച്ചർമാർക്ക് കൊടുക്കണന്ന്ണ്ട് കാരണം നമുക്കൊരു വാക്ക് പഠിപ്പിച്ചുണ്ടെങ്കിൽ നമുക്കൊരു അക്ഷരം പഠിപ്പിച്ചട്ടുണ്ടെങ്കിൽ അത് ചെറിയ കാര്യങ്ങളൊന്നുമല്ല നമ്മൾ ആർക്കാണേ പോലും ഒരു അക്ഷരം പഠിപ്പിച്ച കൊടുക്കുക എന്നുണ്ടെിൽ അത് വലിയ വലിയ കാരണങ്ങളാണ് കാരണം നമുക്ക്ടീച്ചേഴസ് ആ കാരണക്കൊണ്ട് നമക്ക് നമ്മളിപ്പോ ഈ സംസാരിക്കണടക്കം നമ്മൾ എഴുത്ണ് ഇപ്പ ഈ സയമൊക്കെ നമ്മള് ഇംഗ്ലീഷിലാണെങ്കിലും മലയാത്തിലണങ്കിലും നമ്മളീ ഇപ്പോ ഈ ഫോണിൽ ടൈപ്പ് ചെയ്യുന്നുണ്ട് അതൊരിക്കൽ പോലും നമ്മള് ബുദ്ധിയൊണ്ടല്ല കാരണം ആ കാലത്ത് നമ്മളെ ടീച്ചേഴ്സ് അങ്ങനെ പഠപ്പിച്ചതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പംഇങ്ങനെ ടൈപ്പ് ചെയ്യ്ണെ അല്ലെങ്കി ഇപ്പൊ ഈ ഓഡിയോ റെക്കോർഡ് വീഡീയോ റെക്കോർഡ് ചെയ്ത് വിട്ടോണ്ട് കൊടുക്കണ്ട ആവശ്യം വന്നിനി കാരണം നമ്മളിപ്പോ ഒരു അക്ഷരം എ ഐ അ ആ ഇ ഈ ഉ ഊ എന്നൊക്കെ എഴുതണെന്നുണ്ടങ്കിൽ അയിന്റെ അയിന്റെ ഏറ്റവും വലിയ കാരണം നമ്മുടെ ടീച്ചർമാരാണ് കാരണം എന്താ വെച്ചാ ഈ ടീച്ചർമാരെ നമ്മുടെ കാലത്ത് നമുക്ക് ഏറ്റവും വലിയ റെസ്പെക്ട് കൊടുക്കേണ്ട ഏറ്റവും വലിയ വ്യക്തി നിങ്ങക്ക് നന്നായിട്ട് മനസ്സിലായിട്ടണ്ട് അതുകൊണ്ട് ഈ കാലത്ത് പണ്ടത്തെ കാലത്തെ പറ്റിയൊക്കെ ഇപ്പം ആലോയിക്കുമ്പോൾ അവരക്കെ നമുക്ക് നന്നായിട്ട് മിസ്സിങ് ചെയ്യാറ്ണ്ട് മിസ്റ്റ് ചെയ്യാറുണ്ട് അവര് പറഞ്ഞത് ശരിയായിരുന്നു അവര് പറഞ്ഞ കാര്യങ്ങളായിരുന്നു ശരി കാരണം അവരെ ഒരിക്കലും നമ്മൾ ഒരു താഴ്ന്ന ഭാഗത്ത് എത്താന്ന് വലിയ ഭാഗത്ത് എത്തി നല്ല ശമ്പളത്തോർ കൂടി വിജയിക്കണമെന്ന് തിങ്ക് ചെയ്ത് ആൾക്കാരായിരുന്നു അത് കാരണം ടിച്ചേഴ്സിനെക്കെ പറ്റി പറയുമ്പോ നമ്മക്ക് കുറെ സംസാരിക്കാണ്ട്ല്ലേ സത്യം പറഞ്ഞാ അനക്ക് ഇജ്ജ് സംസാരിച്ചപ്പോൾ ഞാൻ കുറെേ കാര്യങ്ങൾ തിങ്ക് ചെയ്തു പോയിട്ടുണ്ട് അതൊ നമുക്ക് എന്തായാലും പിന്നീട് ഒരു കൃതിനെ പറ്റി അധികം സംസാരിക്കാം അല്ലെ
ആ ഓക്കെ ഓക്കേ അത് നല്ലതാ നല്ലലിസ ഓക്കെ താങ്ക് യു താങ്ക് യു ശരി